ഹലോ
കേൾക്കാണ്ടോ
ആഹ് കേൾക്കാം
ഉം എന്താ കാട്ട്ന്ന്
കൊറച്ച് സമയത്തേക്ക് അനക്ക് ഒന്നും കേക്കാൻഞന്നപ്പോ ഞാൻ വിചാരിച്ച് ഇനി കിട്ടുന്നില്ലെന്ന്
ആഹ് എനിക്ക് എന്തണാവോ ഇപ്പൊ കേക്കാണ്ട്
ആഹ് കേക്കാം പിന്നെ എന്താണ് വൈകുന്നേരം ആയിട്ട് പരുപാടി ആഹ് ചായ കുടിച്ചു
ആഹ് എന്താ പ്രത്യേകിച്ചൊന്നില്ല ഇവിടെ ഇരിക്കാണ്
ആഹ് മഴ ഇണ്ടാവോ
ആഹ് മഴയണ്ട് അവിടെണ്ടോ മഴ ഉണ്ടോ
നല്ല മഴയും നല്ല കാറ്റും
ആ അവിടെ കാറ്റൊന്നുംല്ല മഴ ഇണ്ടായിരുന്നു മഴ ഇപ്പ നിന്നു
മഴ നിന്നോ ഇവിടെപ്പം തുടങ്ങിട്ടേ ഉള്ളൂ ഒരു അരമണിക്കൂറായിട്ടേ ഉു നല്ല മഴന്ന് വെച്ചാൽ നല്ല മഴ കാറ്റും അത് തന്നെ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്ത കാറ്റും അത് കാരണം വീട്ട തന്നെ ഇരിക്ക
ഉം ഇവിടെ രാ രാ ന നല്ല മഴ ഉണ്ടായിരുന്നു പിന്നെ ഉച്ചക്ക്ന്നന്ന് പെയ്തു പിന്നെ ഇപ്പോ കുട്ടികളെ സ്കൂൾ് സമയത്ത് നല്ല മഴായിരുന്നു
ഇവിടെ നേരെ തിരിച്ചാ ഇവിടെ രാവിലെ ആ് രാവിലെ നല്ല മഴയ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ചെറുതായിട്ടൊന്ന് വെയിയില് വന്നു ഏ വൈകുന്നേത്തെ പിന്നെ കൊറെ സമയത്തേക്ക് വേയിലായിരുന്നു വെയില് അല്ല എന്നാലും മഴയില്ലായിരുന്നു ഇപ്പ ഇപ്പ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് ഇനി പി ഇന്നന്ന് രാത്രി മൊത്തംല്ല
ഉം കറണ്ട്ക്കെ ഉണ്ടാവലണ്ടോ മഴ പെയ്യുമ്പോ സമയത്ത് കറണ്ട് പോവോ
കറണ്ട് അങ്ങനെ പോവാാറില്ല ഇവിടെ കറണ്ട് പോക്ക് അങ്ങനെ പ്രശ്നം ഇല്ലാത്ത ഇ സ്ഥലാണ് കണ്ട് പോലും പെട്ടെന്ന് വരും പിന്നെ നമുക്ക ഇവിടെ കറണ്ട് പോകുമ്പോക്കെ കത്ത്ന്ന് ലൈറ്റ് ഉണ്ട് ബൾബ്ണ്ട് അത് കാരണം അത് ഓട്ടോമാറ്റിക്കലി അത് കത്തിക്കോളും അത് കാരണം കുറച്ച് സമയ അത് വച്ചട്ട് അഡ്ജസ്റ്റ് ചെയ്യ വേറെന്നും കിട്ടൂല്ല ലൈറ്റ് കിട്ടും ലൈറ്റ് കിട്ടുക അത് കഴ അഡ്ജസ്റ്റ് ചെയ്യ ആ ആ അതെ അതെ മ നേരത്തെ ആ ചൂടായിരുന്ന കറണ്ട് പോകുന്ന പ്രശ്നംചുടായിരുന്നസമയത്ത് സമയത്ത് അയ്യോ കറണ്ട് പോയിട്ട് ആ സമയത്ത് പ ഇത് പവർ കട്ടും സ്ഥീര ആയിട്ടുണ്ടായിരുന്നല്ലോ. ലോഡ് ഷെഡിങ്ങ് പോലത്തെ ചൂട് പിടിച്ചിട്ട് അയ്യോ ഒറക്ക റങ്ങാനും വയ്യ, കിടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, വല്ലാത്ത അവസ്ഥയായി. ആ ഞങ്ങൾ എന്നിട്ട് വീടിന്റെ ടെറസിന്റെ മുകളിൽ പോയിട്ട് ടാങ്കിന്ന് പൈപ്പ് വച്ചിട്ട് ടെറസ് ഫു ള് നനക്കും നനച്ച് ഒരു തണുപ്പാകും ടെറസിന്റെ മൂള് വശം ഫുള്ള്. അപ്പോഴത്തേക്കും നമ്മുടെ റൂമിലേക്ക് തണുപ്പറങ്ങും. തണുപ്പ് ചെറിയൊരു കൂളിംഗ് ഉണ്ടാകും. അപ്പൊ നമുക്ക് അത്രയും അന്നാലും ചൂടാണ് എന്നാലും നമുക്ക് അത്രയും ചൂട പക്ഷെ നനക്കാതുള്ള
ചിലോര് വൈക്കോലൊക്കെ ഇ വൈക്കോലൊക്കെ ഇങ്ങനെ നിരത്തിട്ടിട്ട് നന
ആഹ് വൈക്കോല ഇടാ പിന്നെ മുകളില് ഷീറ്റ ഉള്ളവർക്ക് പ്രശ്നം ഇല്ല. ഷീറ്റ് പിന്നെ ആ സമയത്ത് എല്ലാരും. ഞങ്ങളടെ അടുത്തുള്ള വീടുകളിലൊക്കെ വൈറ്റ് വാഷ് ചെയ്ത് മോളുവശവേ. അപ്പോഴും വലിയ ചൂട് ഒന്നുയില്ലെന്നാ പറയുന്നെ ആ ചൂടുള്ള സമയത്ത് എല്ലാരും പറഞ്ഞതേ ദൈവമേ മഴയൊന്ന് പെയ്താ മതിയാരുന്നു. മഴ പെയ്താൽ മതിയായിരുന്നു വന്നിരന്ന് ഇപ്പൊ മഴ തുടങ്ങിയപ്പോ. മഴ തുടങ്ങിയപ്പ വെയില് വന്നാ വന്നാ മതിയായിരുന്നു എന്തൊരു കഷ്ടമാണെന്നുള്ള അവസ്ഥയാ എങ്ങും പോവാനും പറ്റു ഇല്ല. ഭയങ്കര തണുപ്പും ആഹ് കു കുട്ടി ഒരു കുട്ടിയുണ്ട് ചെറിയ കുട്ടിയാ.
ഏ എത്രായി ഇക്ക ഇക്ക് മൂന്ന്‌. അയിക്ക് മൂന്നാളുണ്ട്. ആഹ് ഇക്ക് മൂത്ത ആ ആ. ആ നല്ല വേണം തന്നെ മൂത്താള് എട്ടിലാണ് പിന്നെ രണ്ടാമത്തെ ആള്. മൂന്നിലാണ്, മറ്റേ ചെറുത് എൽ കെ ജി.
ഓക്കെ യാ അയ്യോ അപ്പൊ മൂന്നു പേരും കൂടെ നല്ല യുദ്ധ ആയിരിക്കും. ഇവിടെ ഒരാളായിട്ട് തന്നെ ഇനി പറ്റണില്ല ഞാനിപ്പ ഫോണിലൊന്ന് അമ്മന്ന്- സംസാരിച്ചിട്ട് വരവേ എന്നും പറഞ്ഞിട്ട് ഇപ്പ പോന്നതാ അതിന്റെ ബഹളാ അവിടെ. അവിടെ കേക്കുന്നുണ്ട് ടിവി വെച്ചിട്ടാ വന്നത് സമ്മതിക്കില്ല.
സമയിക്കൂല.
ഇവിടേലും ഇരുന്ന് കഴിഞ്ഞ അന്നേരം ആക്ക് കൃഷണാ, ആഹ് ചായ കുടിച്ചു. ചായൊക്കെ കൊളത്തിട്ടിരിക്കയായിന്ന് ചായ ഒന്നും. ഒന്നും കഴിക്കാനൊന്നും ഇണ്ടാക്കിയില്ല പുറത്തൊന്ന് വാങ്ങിച്ചിട്ട് വന്ന് പബ്സ് വാങ്ങിച്ചിട്ട് വന്ന്.
അതെ.
അതും കഴിച്ചു ചായേ കുടിച്ചും, ഇല്ല ഞാനിപ്പ ഒന്നിനും പോകുന്നില്ലേ വീട്ടിൽ തന്നെ. വീട്ടി തന്നെ ഇരിക്കാ ഉണ്ടായിരുന്നു ജോലി ഉണ്ടായിരുന്നു കുട്ടിയായപ്പോ ഞാൻ നിർ
നിർത്തിയോ എന്തായിരുന്നു ജോലി?
ഞാൻ ബാങ്കിലായിരുന്നു, ഞങ്ങള് പി പിന്നെ ഇപ്പ ഇവിടെ ഞങ്ങളുടെ ന നാട്ടിലല്ല ജോലി ചെയ്യുന്ന സ്ഥലത്തയതുകൊണ്ട്. ആ വേറെ ആരും ഇല്ല അച്ഛനും അമ്മയും ഒന്നും കൂടെയില്ല. ഞങ്ങള് മാത്രമേ ഉള്ളൂ അത് കാരണം കുട്ടിനെ നോക്കാൻ ആരും ഇല്ലാത്ത കൊണ്ടേ അങ്ങനെ ജോലി.
പ്പ പോവണ്ടാവലില്ല അല്ലെ അപ്പൊ എന്താ . ഹസ്ബൻഡ് ജോലിക്ക് ചെയ് ണോടത്തൊക്ക് അങ്ങോട്ട് പോയിക്കാ?
ആഹ് അതന്നെ.
ആഹ്.
രണ്ടുപേരും ഒരു സ്ഥലത്തായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഒരു ഓഫീസല്ല സ്ഥലംത്തന്നായിരുന്നു അപ്പൊ അങ്ങനെ വീടെടുത്ത് ഞങ്ങള് നിൽക്കാ. ഇപ്പൊ കുട്ടിയായപ്പോ ഞാൻ നിർത്ത ത്തി ഇപ്പൊ ഞാൻ വെറുതെ ഇരിക്കുന്നു കാരണം അതിന് നോക്കാൻ ആരുല്ല ത്താ കാരണം ജോലിക്ക് പോവാൻ പറ്റും. അവളി സ്കൂളിലൊക്കെ പോയി ഒരുതായെങ്കിലേ പറ്റുള്ള
അവന സ്കൂളിലൊക്കെ ചേർത്തിട്ടൊക്കെ പോവാൻ
ആ അതാണ് ഇനിയിപ്പോ എന്തായാലും രണ്ടു വയസ്സല്ലേ ആയിട്ടുള്ളൂ മൂന്ന് മൂന്നര വയസ്സൊക്കെ ആകു ആ അപ്പ അതുണ്ട് അതെല്ലാരും പറയുന്നുണ്ട്. അതെല്ലാരും പറയും ഏ നീ ഇതിനെ സ്കൂളിൽ വിട്ടിട്ട് സ്കൂളിൽ വിട്ടിട്ട് ജോ ലിക്ക് പോകാനിരിക്കുമ്പഴത്തേക്ക അടുത്ത ആളിങ് വന്നോളും ഹ്ഹ് അപ്പോ പിന്നെ ഇനി ജോലിക്ക് പോക്ക് തൊന്നും ഉണ്ടാവില്ലന്ന് എല്ലാരും പറയും.
നമ്മളെ പ്ലാനേ നഞമ്മളെ പ്ലാനണ് തെറ്റാ മതി
തെറ്റും അതെ നമ്മുടെ പ്ലാനല്ലല്ലോ എല്ലാം ദൈവ വത്തിന്റെ പ്ലാനാ കയ്യിലാണ് അത് കാരണം എല്ലാരും പറയും എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അവരൊക്കെ പറ പറയും മോളെ നീ ജോലിക്ക് നോക്കും ഇന്നും നടക്കില്ല ഇ കുട്ടികളെ നോക്കി വിട്ടിരിക്ക അല്ലെ പിന്നെ നമ്മുടെ വീട്ടിൽ നോക്കാൻ ആളുണ്ടാവണം അവരിപ്പ സ് സ്കൂളിൽ പോയലുമേ തിരിച്ച് സ്കൂളിൽ നിന്ന് കൊണ്ടുവരാനോ വിടാനോ
ക്കെ പിന്നെ ചെറിയ കുട്ടികളാകുമ്പോ ഞമ്മ ക്ക് ഒരു അടങ്ങാർ തന്നെയണ ചെറിയ കുട്ടികൾ ഇങ്ങനെ വേറെ നോക്കായിട്ടല്ല നോക്കും എന്നാലും നമ്മക്കൊരു മറ്റുള്ളവരെ ണ്ട് ഒരിതല്ലേ നമുക്ക്
അതാണ്
മ് ചിലരാന്നും നോക്കൂല കേട്ടോ ചിലര് പാല്
ആ ആഹ് ഇട്ടിട്ട് പോക എന്റെ ഫ്രണ്ട്സ് ഉണ്ട് കുഞ്ഞു കുട്ടികളാ മൂന്ന് മാസം കുട്ടിക്ക് ആകുന്നതിന് മുന്നേ അവര് ജോലിക്ക് പോയി
ആ അതന്നെ
മൂന്നു മാസം ആകുന്നതിന് മുമ്പേ അവര് ജോലിക്ക് പോയി അവര് മറ്റേ ഇപ്പ മറ്റേ പൊടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമല്ലോ അതൊക്കെ കൊടുത്ത് കുട്ടികളെ വളർത്തും കൊച്ചിന് ഒരു വയസ്സൊക്കെ ആവുമ്പോഴത്തേക്ക് അവര് തിരിച്ചു വരുള്ളൂ
തീർച്ചയായും
അങ്ങനെ ഉണ്ട് പിന്നെ ഇവിടെക്കെ ഇണ്ട് ഡേ കേയറിലൊക്കെ വിടുന്നവരുണ്ട്
ഉം
രണ്ട് വയസക്കെ ആകുമ്പ തന്നെ കുഞ്ഞു പിള്ളേരെ നോക്കുന്ന ഡേക്കാറുണ്ടല്ലോ അവടെ കൊണ്ടാക്കിട്ട് ജോലിക്ക പോകും അത് എനിക്കൊരു മനസ്സിനൊരു വിഷമവ ഞാൻ പറയും പറയും പാവം കൂട്ടി കുഞ്ഞു പിള്ളോര എങ്ങനെ കൊണ്ടു വിടും
സ്കൂള് സ്കൂള്ആകുമ്പോ സ്കൂള ആകുമ്പോ പിന്നെ നമുക്ക് പഠിക്കാന ല്ലേ അങ്ങനെ ഒരു രാവിലെ പോയി വൈകുന്നേരം അത് വേറൊരു ഇത് നമ്മള് നോക്കാനൊക്കെ കൊണ്ടാക്കുമ്പോ അതൊക്കെ ഒരു ഇടങ്ങാറാണ്
അവര് നോക്കുവോ അവർക്കൊരു കുഞ്ഞു വിഷമമായിരിക്കും സ്കൂള ആകുമ്പോ അവരെന്തെങ്കിലുമൊക്കെ പഠിച്ചും അല്ല എയോ ബി ഒക്കെ പഠിച്ചും പാട്ടൊക്കെ കേട്ടിട്ടാകുമ്പോ ഇരിക്കും ഇതൊന്നും ആയില്ലല്ലോ കുഞ്ഞ് കുഞ്ഞല്ലേ
പിന്നെ ഞമ്മള് പിന്നെ ഞമ്മള് ഈ പറഞ്ഞമാതിരി കുട്ടികൾ എന്താണ് നമുക്ക് കുട്ടികൾക്കും വേണമെങ്കിൽ ഒരു സങ്കടം ഉണ്ടാവുമിങ്ങനെ കൊ
സങ്കടവാ ആ കാണുന്നില്ലല്ലോ
എന്റെ മകൻ ഇപ്പ നാലു വയസ്സായിട്ട് എൽ കെ ജി കൊണ്ടാക്കി ഞ ഞാൻ ചേർത്തി പോയിരുന്നു ഞാൻ അലാക്കിന്റെ കരച്ചിലാരുന്ന് ഹ്ഹ
ആഹ് ഞാനും ഇവിടെ പറയൂ എനിക്കങ്ങ് വിഷമാ പാവുണ്ട് ഹസ്ബന്റ് ഇടയ്ക്കോടെ പറയും രണ്ടര വയസ്സാവകുമ്പം കൊണ്ടു വിടാം എന്ന് പറയും ഞാൻ പറയും എനിക്ക് വിഷമ ഞാൻ വി ല്ല പാവമുണ്ട് അയിന്റെ അയിന്റെയൊക്കെ മുഖം കണ്ട കൊണ്ട് വിടാന്ന് തോന്നുമോന്ന്
ടീച്ചറ് ചീത്ത പറയും ഇയ്യ് എന്താ ചെറിയ കുട്ടികളെ മാതിരി നിനക്കെന്ത ആദ്യമായിട്ടാണ് അനക്ക് കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്ക അങ്ങനെ ഞാൻ പറയും ആദ്യമായിട്ട് പറഞ്ഞയക്കണ കൊണ്ടല്ലേ എന്ക്ക് ഇവനെ പറഞ്ഞയക്കുമ്പേത്തേന് ആ അങ്ങനെൊന്നല്ല ടീച്ചർ എന്നിട്ട് ടീച്ചർ പറയ കുട്ടിക്ക് ഒരു കുഴപ്പില്ല ഉമമാക്കാണ് കുഴപ്പന്ന്
അയ്യോ എന്നാലേ നമുക്കൊരു വിഷമമല്ലേ നമ്മടെ കൂടെയുള്ള കുട്ടി ആ മനസ് പറയാ അതവിടെ പോയി ഇരിക്കുവോ
അതന്നെ
എന്താവോന്ന് അറിയത്തില്ല പോവായിരിക്കും എന്റെ കയ്ൽന്ന് മാപ്പില്ല എന്നെ ഒന്ന് കണ്ട എങ്കിൽ ഞാൻ ഫോൺ വിളിക്കാൻ തന്നെ പുറത്തേക്ക് ഇറങ്ങിട്ട് ഇരിക്കൂല്ല ഭയങ്കര ബഹളം എനിക്കപ്പ കേക്കാം ഹസ്ബൻഡ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങി ഫോൺ വിളിക്കാനായിട്ട് അന്നേരം എനിക്ക് കേൾക്കാം എവിടെ അമ്മ എവിടെ അമ്മ എവിടെയ ചോദിക്കുന്ന
ഉണ്ടല്ലേ എന്താ ഫുഡ് ഇണ്ടാക്കിയിന്ന് എന്താ ഫുഡ് ഉണ്ടാക്കിയിന്ന്
ഫുഡ് ഉച്ചക്കൊക്കെ ചോറ് എരിശ്ശേരി മത്തങ്ങ പയർ വെച്ചിട്ടുള്ള എരിശ്ശേരി പപ്പടം മീൻ വറുത്തത് ഒക്കെ ഉണ്ടായിരുന്നു ഇനി വൈകിട്ടത്തേക്ക് എന്തെങ്കിലും ആക്കണം ആഹ് ഫുഡ് ഒക്കെ നേരത്തെ അറിയൂല്ലായിരുന്നു യൂട്യൂബൊക്കെ നോക്കി പഠിച്ച് പഠിച്ച് ഇപ്പ വെക്കും വെച്ചു വെച്ചു വെച്ച് വെച്ചു പഠിച്ചു ഒന്നും ചെയ്യുന്നല്ലാതെ ആ അതെ ജോലിയൊക്കെ ആരുന്നപ്പം ഹോസ്റ്റലിലൊക്കെ നിന്നല്ല ആ ബിരിയാണി എനിക്കൊന്നും അറിയത്തില്ല ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ദിവസം ഉണ്ടാക്കി നോക്കി
കുക്കറൽ ഉണ്ടാക്കിയാ മതിയോ അപ്പൊ എളുപ്പം വേവിക്കല്ലോ
ആഹ് കുക്കറിൽ ഞാൻ ഒരു പ്രാവിശ്യ ഉണ്ടാക്കിട്ട് ആദ്യം ഏറ്റവും ആദ്യ ഒരു പ്രാവശം ഉണ്ടാക്കിയപ്പോഴത്തേക്കും നല്ല ഫ്ലോപ്പായി വെള്ളം കൂടിയിട്ട്
അത് വേണ്ടേ ഒരു ഗ്ലാസ് അരി എടുക്കണ വെച്ചന് രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചാൽ മതി
ആഹ നന്നായിട്ട് ഇത് വെന്തും പോയി പിന്നെ പിന്നെ അടു പ്രാവശ്യം ഉണ്ടാക്കി ക്കപ്പോ ശരിയായി വെള്ളം ഞാൻ കുറച്ച് വെച്ച് ഉണ്ടാക്കിയപ്പോ റെഡിയായി
ആഹ
കീഴണ്ടാക്കാനൊക്കെ ഇഷ്ടാണ് അങ്ങനെ ഇപ്പ എല്ലാം പഠിച്ചു ഞാൻ ആദ്യം വിചാരിച്ച എന്തെങ്കിലും ഫുഡിന്റെ എന്തെങ്കിലും ബിസിനസ്സ് തുടങ്ങിയാലോ ഇപ്പ എന്താലും എന്തായാലും വെച്ച് വെച്ച് വെച്ച് തെളിഞ്ഞു
തരിഞ്ഞില്ല ഉ അതൊക്കെ നേരായാലും കേടന്നാലും ഞമ്മളന്നല്ലേ തിന്നാന്
അതെ അതെ അന്റെ ഹസ്ബന്ഡ പിന്നെ അങ്ങനെ ഒരു പ്രശ്ന ഇല്ലാത്ത ആളാ ഇങ്ങത് വേണം വേണം ഇത് വേണം അങ്ങനരു പ്രശ്നം ഒന്നുല്ല അത്കാരണം കൊഴപ്പില്ല അഡ്ജസ്റ്റ് ചെയ്ത് പോകും അയ്യോ സമയം കഴിഞ്ഞു ന്നാവിളിക്കാം ഉം ശരി